ഹലോ.. ഹലോ ആഹ് ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ട് നേരത്തെ വിളിച്ചേപ്പം നിക്കൊന്നും കേൾക്കുന്നില്ലായിരുന്നു
ആ നമ്മ തന്നെ പറഞ്ഞ കേക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇപ്പൊ നമ്മള് കട്ടായത് ഓൾറെഡി ഒരു ഇതായി കൂട്ടിയിട്ടുണ്ടാവുകയായിരിക്കോ.
ആ ആയിക്കോട്ടെ ആയിക്കോട്ടെെ, ഞാനത് ചോദിച്ചതാരുന്നു
ആ ആ ഹ് അതുസാരല്ല. എന്തൊക്കെയുണ്ട് വിശേഷം, മഴയൊക്കെയുണ്ടോ? നല്ല മഴയുണ്ട്. ഇന്ന രാവിലെ തൊട്ടേ മഴയാണ്. പിന്നെ ചെറിയ നൂരു മഴ പോലത്തെ മഴയാ രാവിലെ നല്ല മഞ്ഞുണ്ട്, അതോടൊപ്പം നല്ല തണുപ്പും ഉണ്ട്
അതെ ഇവിടെ സെയിം അവസ്ഥ. ഇവിടെ സെയിം ഈ മാസം നല്ല മഴയാണ്, നല്ല കാറ്റാണ്. ഇങ്ങ് പുറത്തിങ്ങനെ ഇരിക്കുക
അതെ ഹ്ഹ്ഹ്..
ഫുഡ് കഴിച്ചോ
ഫുഡ് കഴിക്കാൻ ആയിക്കൊണ്ടിരിക്കുന്നു. മക്കളൊക്കെ കുളിച്ചോണ്ടൊക്കെയിരിക്കുന്നു ഇരിക്ക
ആ
ആണ് അവന് കരാട്ട ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു
ഓ! വെരി ഗുഡ്. നല്ല കാര്യം അത് നല്ല കാര്യം അല്ലേ. എനിക്കും പഠിക്ക പഠിക്കാൻ പറ്റിട്ടില്ല. ഹ്ഹ്.. എനിക്ക് ഭയങ്കര ആഗ്രഹായിരുന്നു. ആ കരാട്ട പഠിക്കണന്ന്.
ആ എനിക്കും ഭയങ്കര ആഗ്രഹായിരുന്നു പഠിക്കാനായിട്ട്
ഉം.. എന്റെ അനിയനൊക്കെ കരാട്ട ക്ലാസ്സിന് പോകുമ്പോ ഞാനിങ്ങനെ ആലോചിക്കും, എനിക്കും പോയാ മതിയായിരുന്നെന്ന്. പിന്നെ റേഞ്ച്, റേഞ്ച്, റേഞ്ച് കട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഹലോ! അവിടെ റേഞ്ച് കട്ടായി കൊണ്ടിരിക്കുന്നുണ്ടേ ആ ഇപ്പൊ കേൾക്കുന്നുണ്ട്
ഇപ്പ കേൾക്കുന്നുണ്ട് ആ. ഇപ്പം ക്ലിയറായിട്ട് കേൾക്കാവോ ആ ഹ ഹാ ആ കേ ആ
കേൾക്കുന്നുണ്ടാ അങ്ങോട്ടേക്ക്. ഭക്ഷണൊക്കെ കഴിച്ചു
കഴിച്ചു എന്തായിന്നുഇന്ന് സ്പെഷ്യൽ എന്തായിരുന്നു
ഹ് ഇപ്പൊ ചായട്ടൊ കുടിച്ച് ഫുഡ് വെച്ചക്കില്ല ചായ കുടിച്ച് ചായും പക്കവടയും കുടിച്ച്
ആഹഹഹ
നാ ശേ പക്കുവടേം തിന്നു തിന്നു ഒക്കെ തലതിരിനുപൊയലൊ
എല്ലാരും എല്ലാരും കൂടി ഇരുന്നിട്ടാണോ അതൊ ഒറ്റക്ക് ഇരുന്നിട്ടാണോ കഴിക്കണേ
എല്ലാരും ഒരുമിച്ചിര്ന്ന കഴിക്ക
എല്ലാരുംഒരുമി
ഉം ഉമ്മ ഉപ്പ അനിയന്മാര് ഞാനൊക്കെ ഒരുമിച്ചിരുന്നു കഴിക്കും
ആ ഹാ ഹാ ഹാ ഹാ കൊള്ളാം നല്ല കാര്യം
അതെ
അതെ ഞങ്ങൾ ചായ കുടി ഞാൻ ഇവിടെ ഞാൻ മാത്രാണ് മെയിനായിട്ട് ചായ കുടിക് കിലൊള്ളു ബാക്കി ആർക്കും ചായ വേണ്ട എനിക്കും മൊൾക്കും ചായ വേണം
ഞാനും അങ്ങനെ ചാടിക്കില്ല പാൽചായ മാത്രം കുടിക്കും അത് ഭയങ്കര ഇഷ്ട
ആ ഹാ ഹാ ആ എനിക്ക് വൈകുന്നേര ആയി കഴിഞ്ഞ ആം കൂടുതലും കരിചായയാണ് ഞങ്ങള് കുടിക്ക കട്ടൻ ചായയാണ് കുടിക് ഞങ്ങൾ എല്ലാർക്കും ഈ ജലദോഷത്തിന്റെ അസുഖങ്ങളുഉണ്ട് പ്പം രണ്ടു ദിവസം അടുപ്പിച്ച് പാല് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെഊസം എല്ലാർക്കും കഫകെട്ട് പിടി
ആണോ നമുക്ക് വടെ എനക്ക് പാൽചയേ പറ്റുള്ളൂ കട്ടനൊന്നും പറ്റുല
പറ്റില ആഅ പകൗട ഉണ്ടാക്കിയതാ അതോ മേടിച്ചോ
എന്റെ ഉമ്മ ഹ് ബേക്കറിൽ നിൽക്ന്ന ആളാ
ആഹഹ
പ്പ അവ്ട്ന്ന് കൊണ്ടന്നാത
കൊണ്ടുവരും ആ അപ്പൊ എല്ലാ ദിവസവും നല്ല വെറൈറ്റി ബേക്കറി സാധനങ്ങളൊക്കെ ഇഷ്ട അനുസരിച്ച് ഓർഡറീത് കൊണ്ടുവരാ
ഇല്ലല അങ്ങനെ എല്ലാ ദിവസവും ബേക്കറി തിന്നലില്ല കാരണം ഹെൽത്തിന് അത്ര നല്ലതല് അതുകൊണ്ട് എല്ലാ ദിവസൊന്നും ഉമ്മച്ചി കൊണ്ടുവരൂല അപ്പം ഇന്ന് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് വേണം എന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടന്നതാ
ഹഹഹ
അധികം തിന്നാൻ പറ്റൂലല്ലോ ഭയങ്കര പ്രശ്നള്ള സംഭവല്ലേ ഉം പിന്നെ
എന്ത വൈകിട്ട് അത്ത്
ചോറ് മീ ചോറ് മീൻകറിം മീൻപൊരിച്ചത് ഉപ് പേരി പിന്നെ തൊറമാങ്ങ
തൊറമാങ്ങിയൊ
ആ
അതെന്താത്
അത് ഉം അമ്മള് പച് പച്ച മാങ്ങണ്ടല്ലോ അത് നമ്മള് വേവിക്കും വേവിച്ചിട്ട് അതിന്റെ രണ്ട്‌സൈഡും മുറിച്ചിട്ട് നമ്മള് വേലത്തിട്ട് ഒണക്കും ഒണക്കിയിട്ട് നല്ല ബ്രൗണ് കളറായിട്ട് വരുന്ന ടൈമില്
അ
നമ്മൾ ഒരു ച് ചട്ടിയിൽ നമ്മൾ മുളക് പൊടി പിന്നെ കൊർ ഉപ്പ് പിന്നെ കൊറച്ച് കുരുമുളക് പൊടി പിന്നെ കൊറച്ച് ജീരകപ്പൊടി ഇട്ടിട്ട് നല്ലോണ്ണം വറുത്തെടുക്കും
ഓക്കെ ക്കെ
ഈ വറുത്ത ഇത് ഉപ്പും കൂട്ടിയിട്ട് നമ്മളെ എന്താക്ക മാങ്ങേന്റെ ഉള്ളിൽ ഫുള്ളും മസ് ല തേച് വെച്ചിട്ട്
ഹും
നമ്മൾ ആ രണ്ടു ഭാഗം ഇങ്ങനെ അടിച്ചു കെട്ടിയിട്ട് അത് ജസ്റ്റ് ഒന്നൊരു വാഴന്റെ എല
ആ മ മറ്റെ ഇങ്ങനെ ചൂടാക്കി എടുക്ക സ്റ്റീം ചെയ്തെടുക്കോ അതോ
ഇല്ല വാഴന്റെലയോ അല്ല വാഴന്റെ കയറോ
ആ അല്ല ഇത് ഈ വാഴയിലേൽ പൊതിഞ്ഞിട്ടല്ലേ വെക്കുന്നേ
ഇല്ല ല്ല വാഴന്റെ ഏ് കയറില്ലേ അത് വെച്ച് നമ്മള് കെട്ടി വെക്കും ആ മാങ്ങ
ആഹ്
എന്നിട്ട് അത് സ്റ്റോറൈത് വെക്കും
ഓഹ് ഓഹ് ഒ ഓഹ് അത് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിട്ട്
അതെ മഴക്കാല ആകുമ്പോൾ ഈ കഞ്ഞിക്കപ്പം ഈ അച്ചാറിൻ്റെ പകരായിട്ട് നമ്മൾ സംഭവം ഇങ്ങനെ കൂട്ടും അടിപൊളിയ നല്ല ടേസ്റ്റാ
ആ ഇവിടെ ഒരു ദിവസം ഉണ്ടാക്ക്യാ ക്കെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പുതിയൊരു റെസിപ്പി കിട്ടിയിട്ടുണ്ട്
ഇപ്പോ റിവില പറഞ്ഞു ഫസ്റ്റ് ടൈം ആ കേൾക്കുന്നന്
ആ ഇവിടെ ഇങ്ങനെ ഇത് ഇതിന്റെ ഒരു കുറച്ച് പ്രോസസ്സ് വരെ ചെയ്യാറ്ണ്ട് അതായത് ഈ മാങ്ങ ഉണക്കി വെക്കുന്നോടം വരെ അന്നിട്ട് നമ്മള് ആമാങ്ങയില്ലാത്ത സമയത്ത് നമ്മളത് മാങ്ങ മാങ്ങ കറിയൊക്കെ വെക്കാനായിട്ട്
ഉംആ നമ്മള അങ്ങനെ ചെയ്യല്ല പക്ഷെ ഇത് നമ്മള് അച്ചാറിന്റെ പകരായിട്ട് ഉപയോഗിക്കും
ഓ ഇതപ്പോ പുറത്തത്ത് തന്നെയാണോ നമ്മളിത് സൂക്ഷിച്ച വെക്കണ ഫ്രിഡ്ജിൽ ഒന്നും വെക്കൊന്നും വേണ്ട
ഒന്നും വേണ്ട നമ്മള് പൊറത്ത് കാറ്റ് തട്ടാത്ത രീതിൽ നമ്മൾ ഒരു ഭരണിയിലോ അല്ലെങ്കിൽ ഒരു കാസ്ട്രോളോ അങ്ങെ നെനമ്മൾ മൂടി ച്ചാ മതി
ആഹാ എയറ് കേറാണ്ട് വെക്കണം എത്ര നാൾ വേണലും അത് ഇരുന്നോളും
എത്ര വേണങ്കിലും നിക്കും വേണെങ്കിൽ ഒരു വർഷം എത്ര വേണേലും നിക്കും
അത് നല്ലൊരു ഐഡിയ ആ
ആ കാരണം നമ്മൾ ഉണക്കി ആ ഒണ ക്കി എടുക്കുന്നത് കൊണ്ട് പിന്നെ വലിയ പ്രശ്നം വരൂലാ പച്ചയാണെങ്കിൽ ആ ചീഞ്ഞ് പോവൊള്ളു
ആഹ്
ഉം അടിപൊളിയാ നല്ല ടേസ്റ്റാ ആഹ് ഇനിയിപ്പ നമുക്ക് അത് അച്ചാറായിട്ട് വേണങ്കിൽ അയിൽക്ക് കുറ പക്ഷെ വിനഗർ ഒഴിച്ച നല്ലോണ്ണം ചീസ്കൊതി കാന്താരിംകൂട്ടി ഇങ്ങനെ ഇങ്ങനെ ന്നുള്ളി ഇട്ടാല് അച്ചാർ പോൽ തന്നെ ണ്ടാവും
ഉം ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ മാങ്ങ വെച്ചിട്ടൊരു കറിയാണ് മാമ്പഴപ്പുളിശ്ശേരി
ആഹ് ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടാ ത്
ഹ ഹ ഹഇവിടെ ഇപ്പോ മാമ്പഴത്തിന്റെ സീസൺ ആയതൊണ്ട് മാമ്പഴം ഒത്തിരി കിട്ടുന്നുണ്ട് അത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു മാവുണ്ട് അപ്പൊ ഇന്നലെക്കെ നല്ല മഴ ആയതുകൊണ്ട് നാലെണ്ണം താഴെചാടിയായിരുന്നു ന്നു പിന്നെ ഒരു നാലെണ്ണം കൂടെ കുൽക്കി ഒരു അഞ്ച ആറെ എണ്ണം കൂടെ കിട്ടിയല് പക്ഷേ കൂറെയ് കേട് ഉണ്ട് അയ്നകത്ത് കുറച്ച് ചെത്തിയൊക്കെ കളഞ്ഞിട്ട് ഇന്ന് രാവിലെ അതപ്പം കറി വെച്ചു അപ്പം അങ്ങനെ മാമ്പഴ പുളിശ്ശേരി ഉണ്ട് പിന്നെ ഉപ്പേരി ഉണ്ട്
ആഹ് ഇവിടത്തെ മാങ്ങയൊക്കെ തീർന്നു പോയി
ആ ഇവിടെ ഞങ്ങൾക്ക് കുറേ നാളും കൂടെ കിട്ടും മാമ്പഴം ഇവിടെ കുറച്ചൂടെ ലൈറ്റ് ആയിട്ടാ ഉണ്ടാവണേ
ഏ എന്നാ ഇവിടെയക്കെ നേരത്തെ ഉണ്ടായി നേരത്തെ തീർന്നു പോയി
നേരത്തെ തീരും ആ ഞങ്ങളുടെ ഇങ്ങോട്ടേക്ക ആകുമ്പഴത്തേക്കും പയ്യ ഉണ്ടായിട്ട് കുറച്ചൂടെ പയ്യ തീരും
ആ ഹ്ആഹ്
ചക്ക അങ്ങനെ തന്നെ
അഇവിടുത്തെ ചക്കയൊക്കെ തീർന്ന്
ആ അഹാ ഇവിടെ ഇടിചക്ക പരുവൊക്കെ കഴിഞ്ഞ് ചക്ക വിളഞ്ഞ് വന്ന് ഇങ്ങനെ പുഴ ക്കിന്പാകത്തിനൊക്കെ ആയി വന്നതേ ഉള്ളൂ ചിലയിടത്ത് വളരെ കുറച്ച് സ്ഥലങ്ങളിലാണ് ചക്കപ്പഴൊക്കെ ആയി തുടങ്ങുന്നതേ ഉള്ളൂ ഇവിടെ
ഇവിടെ എവിടെ തിരിഞ്ഞാലും ചക്ക മരാണ്, ഫുള്ള് പഴുത്ത് എല്ലാം തീർന്ന്, എല്ലാം വീട്ടിത്തെയും തീർന്ന്.
ആഹ് ചക്ക അട ഉണ്ടാക്കോ അപ്പ അതുംങ്ങോട്ടൊക്കെ.
ഏഹ്
ചക്കയട ഉണ് ചക്കയട ചക്ക പഴം കൊണ്ട് ചക്കയടാന്ന് ഇവിടെ പറയുന്നേ. കുമ്പളപ്പംന്നൊക്കെ ആയിരിക്കോ നിങ്ങള് പറയണേ. ആ അതായത് ചക് ആഹ് ചക്കയുടെ എഹ് ച പ് പഴുത്ത ച ക്ക നന്നായിട്ട് വേവിച്ച് അതിപ്പോ വാരിക്കച്ചക്ക ആയി വേവിച്ച് ഒടക്കണം കൂ കൂഴച്ചക്ക ആണെന്നുണ്ടെങ്കി അയിൻ്റെ പൾപ്പ് മാത്രം എടുത്തിട്ട് ശർക്കരയും കൂടെ മിക്സ് ചെയ്ത്
ആഹ്
എഹ് എടനയില എന്ന് കേട്ടിട്ടുണ്ടോ? എടനയില.
ഇല എന്ന് പറയുന്നത് മറ്റേ ഇ ആഹ് ആഹ് മനസ്സിലായി മനസ്സിലായി ആഹ് ആഹ്
ന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കുമ്പിള് കുത്തി അയിനാത്ത് ഈ ഏ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് പൊടിയും കൂടെ ആക്കി ഒരു ചെ ചെറിയൊരു തിക്ക് ബാറ്റർ ആക്കിയിട്ട്
ആഹ്
അയിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കും, അന്നിട്ട് ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കും. അയിന് പല നാട്കളില് ആണോ നല്ല ടേസ്റ്റാ. ഇനി ചക്കപ്പഴം കൂഴ ചക്കപ്പഴംമാണെന്നുണ്ടെങ്കി നല്ലതായിരിക്കും, കാരണം അയിന്റെ പൾപ്പ് എടുക്കാൻ നല്ല എള് പ്പാണോ പണ്ടൊക്കെന്ന് വെച്ചിണ്ടെങ്കി ആ ഈ ആ ഈ ഇങ്ങനെ ഓട്ടപാത്രത്തിനാത്ത് ഇട്ട് ഇങ്ങനെ ആം ഏ സ്പൂണും കൊണ്ടൊക്ക ചുറ്റിച്ചിട്ടൊക്കെ ആയിരുന്നു എടുത്തോണ്ടിരുന്നെ, ഇപ്പം നമുക്ക് മേ നേരെ കുരു കളഞ്ഞി ഞ്ഞിട്ട് മിക്സിലിട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കി നാരൊന്നും ഇല്ലാണ്ടന്നെ വരും. ആ പൾപ്പിനാത്തേക്ക് നമുക്ക് ആവശ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ എന്ത്‌ന്നാണ് മധുരം ഉണ്ടല്ലോ മധുരം ചേർക്ക, അരിപ്പൊടി ചേർക്ക അരിപ്പൊടി ഇഷ്ടാണെ അരിപ്പൊടി അല്ലെങ്കി അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടിയണെങ്കി ഗോതമ്പ് പൊടി. കൊറച്ച് റവയും കൂടെ ചേർ ക്കുവാണെന്നുണ്ടെങ്കി നല്ലതായിരിക്കും, ഒരു അയിനൊരു ചെറിയൊരു ക്രിസ്പിനെസ്സ് വരും. അന്നിട്ടൊരു ചെറിയൊരു ആഹ് നമ്മള് ദോശേടെ ഒന്നും മാവ് പോലെയല്ല. അയിനേനേക്കാളും ഇച്ചിരി കൂടെ തിക്കായിരിക്കണം. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ എഹ് ആക്കി എടുത്തിട്ട് ഈ എലയുടെ ഉള്ളില് കുമ്പിള് കുത്തി വെച്ച് എഹ് ഇഡലി പാത്രത്തില് വെച്ച് വേവിച്ചാ മതി.
ഞാൻ ഫസ്റ്റ് ടൈം അത് കേക്കണേ എന്തായാലും ഇനി ഇണ്ടാക്കണം.
ഓ അത് ഭയങ്കരെ ഫേമസാ യൂട്യൂബിലൊക്ക ഒന്ന് സെർച്ച്‌ ചെയ്ത് നോക് ക്ക് വേ പല പല വേ ആണോ? പല പല പേരുകളില പൂച്ചേയടാന്ന് ചെല സ്ഥലങ്ങളിലൊക് പറഞ്ഞ് കേട്ടിട്ടിണ്
ഏ ഈ സംഭവെ ഫസ്റ്റ് ടൈം ഞാൻ കേക്കുന്നത് തന്നെ.
ഉവ്വല്ലേ നല്ല ടേസ്റ്റ് ആയിട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോണേ. അറിയാവോ കുക്കിംഗ്‌ ഒക്കെ അറിയാവോ ചെയ്യാറുണ്ടോ? അത്യാവശ്യം അറിയാം ആഹ് അപ്പ ഇത് എഹ് വീ ആ ഇത് ചെറുകടി ഇതൊരു നാലു മണി പലഹാരൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാ, പിന്നെ ഒരു പ്രാവശ്യം നമ്മള് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കി അത്യാവശ്യം രണ്ടൂസ് രണ്ടുസൊക്കെ അം ഉം പിറ്റേ ദിവസത്തേക്കും കൂടെ നമുക്ക് അത്യാവശ്യം കിട്ടും. പിന്നെ അത് കേടാവുന്നത് ഈ ഉണ്ണിയപ്പൊക്കെ പോലെ ഇങ്ങനെ ന് ചെറുതായിട്ട് ഇങ്ങനെ നൂല് വലി ഞ്ഞ് വരുവാണെങ്കി കേടാവും, ആഹ് മ് നല്ല ടേസ്റ്റാ ഒന്നുണ്ടാ ക്കി ഒന്ന് പരിസ് ഒന്ന് ഇണ്ടാക്കി നോക്ക്, വീട്ടുകാർക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസായിട്ട് കൊടുക്കാലോ.
ആഹ് ഇപ്പഴ്ത്തെ ടൈം ആയി ഇങ്ങള് ഇനി എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചോ ട്ടൊ ഇതന്നെ സെയിം നമ്പറ് ഓക്കെ ഓക്കെ